ഹല്
കേക്ക്ന്നുണ്ടോ
ആഹ് കേക്ക്ന്നുണ്ട്
സൽക്കാര കുറിച്ചേന്താ അഭിപ്രായം
ഹലോ
സൽക്കാര വിര്ന്ന്കളെ കുറിച്ച് എന്താ അഭിപ്രായം കേക്ക്ന്ന്ണ്ടോ
ആഹ് കേക്കന്ന്ണ്ട് ഇപ്പൊ കേക്ക്ന്നുണ്ട്
സൽക്കാര വിര്ന്നുകളെ കുറിച്ചേന്താ ആഹ് ഞങ്ങക്ക് ഇപ്പ മഴയില്ല മഴ ഇണ്ടായിരുന്നു പ പോയി സൽക്കാര വിര്ന്ന്കളെ കുറിച്ച് എന്താ അഭിപ്രായം
സൽക്കാര വീര്ന്ന് എന്ന് പറഞ്ഞാല് നമ്മള് വീട്ടീക്ക് ഓരോര്ത്തരിം വിളി സൽക്കാരത്തിന് വീര്ന്ന് വിളിച്ച്മ്പോ നമ്മള് ഒരുത്തി ഒരു ഇതല്ലേ നമുക്ക്‌ സന്തോഷം അല്ലേ ആദ്യം. കറി വിരുന്ന് ഒക്കെ വിളിക്കുമ്പോ നമ്മുടെ വീട്ടില്.
ഏഹ് ഓരോ പു പുതിയ പുതിയ വിഭ വിഭവങ്ങൾ ഇണ്ടാക്കാം. അ പരീക്ഷണങ്ങള് നടത്താം എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ടാക്കോ
ആഹ് ഉണ്ടാക്കും ഇപ്പതാ ഓരോന്നും ഉണ്ടാക്കി നോക്കും ഇങ്ങനൊരോന്ന് വെറൈറ്റി വെറൈറ്റിപ്പം
ഓക്കെ ഓക്കെ ഉം
അവിടെ എങ്ങനെ സൽക്കാരങ്ങളൊ
എന്ന് ഇബടെ സൽക്കാരങ്ങളൊക്കെ ആഹ് എനിക്കത്ര വല്യ കുക്കിങ് അറിയില്ല എന്നാലും എന്നെക്കൊണ്ട് പറ്റ്ന്ന രീതീല് ഞാന് ഇണ്ടാക്കാറ്ണ്ട് ഏഹ് ആഹ് കൊഴപ്പിലാണ്ടൊക്കെ ഇണ്ടാക്കും എനിക്ക് ആഹ് എനിക്ക് കൂടുതലും വെജിറ്റേറിയൻ ഫുഡാണ് ഇഷ്ടം. ആഹ് ചോറും ആമ്പാറും. അവിയലും എനിക്കൊരു സദ്യയൊക്കെ ഭയങ്കര ഇഷ്ടാണ്. നോണുനോട്‌ കൂടുതലും എനിക്ക്. അതെ എന്നുവെച്ചാൽ നമ്മളീ നോൺ ഒക്കെ തിന്ന് മടുക്കും. ഞങ്ങടെ ഇവിടെ ക്രിസ്മസും ഈസ്റ്റയൊക്കെ വരുമ്പോ ഇതെല്ലാം വാങ്ങിച്ചാലും. കൊറെയൊക്കെ ഇന്ന് നമുക്ക് നമുക്ക് ഇതിനോടൊരു ഒരു വലിയൊരു മടുപ്പ് തോന്നും. തിന്നു തിന്നു മടക്കും പക്ഷെ സദ്യ. സദ്യന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലപ്പോഴൊക്കെ കിട്ടണോണ്ടായിരിക്കാം. അയിനോട് അത്ര അങ്ങട് ഇഷ്ടക്കേടില്ല എനിക്കിഷ്
അതെ സദ്യ ആകുമ്പോ അയിൽ പല കൂട്ടാനുകളുയുണ്ടാവും നമുക്ക് പറ്റിയ കൂട്ടാനുകളൊക്കെ ഉണ്ടാവും. അത് തിന്നാൽ ടേസ്റ്റാണ്, നമുക്ക് വയറും നെറയും മനസ്സും നിറയും അത് തിന്നാല്.
അതെ
അത്രയും അതാണ് നമുക്ക് സാധാ ചോറിന് അധികം ഇഷ്ടം അതാകു ആകുമ്പോ നമ്മക്ക് വെറൈറ്റി വെറൈറ്റി കൂട്ടാനോളും പലേ രഹാ രസായി കൂട്ടാനോളും പല്ലേതും കൂ ട്ടിയതും ഒക്കെകൂടിയാവുമ്പോ രസാണ്
കൂടുതലും ആ മലപ്പുറം കോഴിക്കോട് അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം - കൂടുതലും നല്ലതാ മധുരങ്ങളും-
ഒട്ടും അതെ അതെ
ഓരോ അതെ കൊറേ സം തൈകള് ആണെങ്കിലും - ആഹ് എന്താ പറയാ മറ്റേതെന്താ-
ഞങ്ങള് ഇവിടെയൊക്കെ താള് താള്- പൂള അങ്ങത്തെ വെറൈറ്റി- ചക്ക ചക്കക്കുരു അങ്ങനത്തെതൊക്കെ ഓരോന്ന് ഞങ്ങള് ഇണ്ടാക്കിയത് പൂള- ഞങ്ങളൊക്കെ ട് ന്നാ ത് ന്ന ല് അധികോം
ഞങ്ങക്ക് ചക്കയൊക്കെ വിരളമായി കിട്ടണതോണ്ടായിരിക്കാം ഇവിടങ്ങളില് ച ക്കെന്ന് പറയണതേ എല്ലാവർക്കും ഭയങ്കര ഒരു ആവേശാണ് എനിക്ക് ചക്ക ഇഷ്ടമായിരുന്ന് ആഹ് എനിക്ക് ചക്ക ഇഷ്ടമാണ് എനിക്ക് ആ- അങ്ങനെ അവിടെന്നൊക്കെ കൊണ്ടവന്ന് ചക്ക ഇഷ്ടമായിരുന്ന് പക്ഷേ കൊറേ നാള് തിന്നാണ്ടിരുന്ന് തിന്നാ എനിക്കിപ്പ ചക്ക പിടിക്കേലാ അതോണ്ട് ചക്കെനോട് അത്രയെനിക്ക് ഇഷ്ടല്ല പക്ഷെ എന്റെ മോൾക് ഭയങ്കര ഇഷ്ട്ടാണ് അവക്ക് ചക്ക പ്രാന്താണ് അപ്പൊ കഴിഞ്ഞ് ഇന്നലെ ചക്ക- അടുത്ത വീട്ടിലാ ആ അങ്കിള് അന്റി കൊടുത്തിട്ട് അമ്മ ഇന്ന് പൊളിച്ചു കൊടുത്തു
ആ അതെ ഉം ഇവിടെ എല്ലാരു - എനിക്ക് ഇഷ്ട്ടാണ് ചക്ക ചക്കകൂ കൂട്ടാൻ ഇക്കാണ്ടാക്കിയ എല്ലാർക്കും ഇഷ്ട്ട എന്റെ മൂത്തമോക്ക്‌ നല്ല ഇഷ്ട ചക്ക കൂട്ടാനൊക്കെ അവള് നല്ലാ തിന്നും ചെയ്യും അത് തിന്നാ നമ്മക്ക് ഒരു പറഞ്ഞകേക്കലോ പഴചൊല്ലാണ് പണ്ടെത്തെ പഴഞ്ചൊല്ലാണ് ഇപ്പൊ ഇപ്പൊക്കെ തിന്നാല് നമുക്കൊരു തടിക്ക് പിന്നെ പിടിക്കോലൊ അങ്ങനെ എന്തോ പറഞ് കെട്ടേക്കണ് ചക്കാ മാങ്ങാ അങ്ങനെതെക്കെ തിന്നാല് -
ആ ആ ഈ വിരുന്നൊക്കെ വരുമ്പോ എന്തായിരിക്കും മെയിനായിട്ടൊക്കെ ഇണ്ടാക്കണത്
എന്ത്
സൽക്കാരങ്ങളൊക്കെ വേണ്ടേ
ആഹ് ജം ഞങ്ങള് അധികം നെയ്ച്ചോറ് കോഴി അല്ലെങ്കി ബീഫ്ണ്ടെല് ഇത്ണ്ടെങ്കില് എറച്ചിണ്ടെങ്കി അങ്ങനത്തെ സാനങ്ങളൊക്കെ കൂട്ടാണ്ടാക്കും പിന്നെ നെയ്ച്ചോറും ബിരിയാണി നൊന്നും വാണ്ടത്തോര്ക് സദ്യ സദ്യ അയ്ക്ള്ള കൂട്ടാനള് ഉപ്പേരി പപ്പടം എല്ലകി കോഴികൊടുന്നിട്ട് വര്ട്ട അങ്ങനതൊക്കെ ചെയ്തിട്ട്ണ്ടാക്കും ഞങ്ങള് അധികം പിന്നെ അധികങ്ങക്ക് ഇതാണ് സാധാചോറ ഇഷ്ടം സാധാച്ചോറവുമ്പ അയ്ന്ള്ള അനുസരിച്ചിള്ള കൂട്ടാണ്ടാവും.
ഇല്ലല്ലാ വർക്ക വീട്ടിലെല്ലാവർക്കും ഹ് നോർമൽഫുഡാണ്. അല്ലെങ്കി പൈസലക്കെണ്ടാലൊ
ആ അതെ അതെ അതെ
പരീഷണങ്ങൾ നടത്തൊ എപ്പോഴും
ആഹ എപ്പൊഴുംനടത്തും ഓരോന്നുഉണ്ടാക്കി നോക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് ഓരോന്ന്ണ്ടാക്കി അവര് സ്കൂൾട്ട് വരുന്നനേരത്ത് ണ്ടാക്കികൊടുക്കും. അതൊക്കെന് പിന്ന അധികം പാചകംചെയ്യല് ഇഷ്ടാണ്. എന്തെങ്കിലും ഒന്ന്ണ്ടാക്കണം വെന്നാരനേര്ത്ത്
പരിവാടി വരുമ്പോ ആ പണി കൂടുതലായിരിക്കൊല്ലോ തക്കാരങ്ങളൊക്കെ വരുമ്പോ കൊറേ സാധനങ്ങളൊക്കെണ്ടാക്കുമ്പോ ത
നമുകെന്നുല്ലല്ലോ എപ്പളേങ്കിലും ഒരു വി ആൾക്ക ഇ സൽക്കാരം അങ്ങനത്തെക്കെല്ല പരിവാടിണ്ടാവുമ്പോ അമ്മക്ക് ഇണ്ടാക്കൊള്ളൂ എപ്പോഴും മ്മള്ഇങ്ങനെ ബുദ്ധിമുട്ടിയല്ലല്ലോ എപ്പളുക്കെ നമ്മള് വിര്ന്നേരൊക്കെ വെരണം അവരാവുമ്പോ മ്മക്കു സന്തോഷാണ് നമ്മളെ മനസ്സില് എല്ലാരുകൂടെ ഒന്ന്കൂടി എല്ലാരുക്കു ഒന്ന് ഒ ഒപ്പം ഇരുന്ന് ഭക്ഷണംകഴിച്ച് അക്കെ പിരിയുമ്പോ ഒരു
നമ്മളണ്ടാക്കിയ ഫുഡ് ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പ നമുക്കൊരു സന്തോഷം
ആഹ് അത് നമുക്ക് സന്തോഷം തരും അത് മനസ്സ് നമ്മള് മ്മക്ക് നമ്മള എല്ലാര്ക്കും വേണ്ടി ഇണ്ടാക്കി അഹ് കൊട്ത്ത് വെന്ന് തിന്നൊരു ഒക്കെ നോക്കിട്ട് അഭിപനം പറയുമോ നമുക്കൊരിതല്ലേ മനസ്സിന്
അതെ
ഇങ്ങല്ല എല്ലു ആക്കൊ
ഞാന് ഇണ്ടാക്കും എനിക്ക് ആഹ് പുഡിങ്ങല്ലേ അങ്ങനത്തെ സാനങ്ങളൊക്കെണ്ടാക്കാൻ ഭയങ്കരഇഷ്ട അതോണ്ട് ഞാൻ മിക്ക എപ്പോഴും ഏതെങ്കിലും യൂട്യൂബറിന്റെക്കെ നോക്കി എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും ക്രിസ്മസിന് ഐസ്നക്ക അങ്ങൻത്തെന്തങ്കിലൊക്കെ ഇണ്ടാവും.
ആഹ ആഹ് ആഹ് അതെ ഇന്റെ മോൾക്ക് ഇഷ്ട മോള് പറയും ഇമ്മ ച്ചി വേറെ ഇമ്മച്ചി വേറെവേറെ സാനങ്ങൾണ്ടാക്കിക്കോളി കേക്ക് അങ്ങൻത സാനങ്ങൾക്കെണ്ടാ തന്നോളി പറി ഞാൻ
ആ ഞാൻ കേക്ക് കേക്ക്ണ്ടാക്കൊ ഞാൻ കേക്ക്ണ്ടാക്കും ആഹ് പുഡിങ്ങോ, കേക്കോ ഇഷ്ടം? ആഹ്
മക്കൾക്ക് ഇഷ്ടേതാണ് അതല്ലേ അമ്മക്കൂ ഇഷ്ടം.
അതെ അവരുടെ വയറുംനറഞ്ഞ നമ്മടെ മനസ്സും നെറയും
ആഹ പറിയും അതെ ന്നിട്ട്. വേറെ എന്തക്കെ പൊന്ന് പലഹാരണ്ടാക്കും?
വേറെ പിന്നന്താ പിന്നെ ചോറും കറിയക്കൊ കറി ക്കെ വെക്കും ചിക്കൻകറി വെക്കും ഞാൻ മന്തിണ്ടാക്കിട്ട്ണ്ട് മന്തിണ്ടാക്കിട്ട് കൊഴപ്പൊന്നുണ്ടായില
ആ അതെ അതെ നമ്മൾക്കും ഇങ്ങനെ വരുംന്ന സ കാരങ്ങളൊക്കെ വരുമ്പോ നമ്മള്‌പ്പോ വെറൈറ്റി ഇണ്ടാക്കാലോ അതുണ്ടാവും
എന്നേലും നന്നായിട്ട് എന്റെ ഹസ്ബൻഡ്ണ്ടാക്കും
ആഹാ അതെ അതെ അതെ അതെ എന്റെ ഹസ്ബൻഡ് പട്ത്തെ നെയ്ചോറ്, ബിരീണി, അങ്ങൻത്തെക്കെല്ലം ഇണ്ടാക്കും ചെമ്മീൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളിയാവും അത് പുട്ട് ഉണ്ടാക്കാൻ കൂടന്ന ആളാണ്
ആരെ ആരെങ്കിലൊക്കെ വരുമ്പളെക്കെയ്ക്കാരം ഇണ്ടാക്കിയാട്ടെ
ആഹ ഇന്റെ ഹസ്ബൻഡ് ഭക്ഷണം ഇത് ഇണ്ടാക്കി കൊടുക്കാൻ പോണാളാണ് ഏഹ് ഇപ്പാന്റെ കൂടെ പോവും അങ്ങനെ ഒഴിവ്ള്ള നേരത്തൊക്കെ പോവും
രണ്ടു പേരും കൂടി ആണോ പോകുന്നത്?
ആഹ ആ അപ്പയിനെല്ലതു അറിയാ ബിരീണി ആയാലും നെയ്ച്ചോറായാലും അരെങ്കിലുംപ്പറ അ ഇങ്ങനൊക്കെ പരിപാടിളൊക്കെണ്ടാവുമ്പോ വിളിക്കും വെച്ചൊടുക്കാന് വട്ടിലായാലും വല അങ്ങനെതന്നെ വെക്കലു തന്നെ ഓരൂതന്നെ പാക്കക്കൂട്ടിയുടെ വെക്കൽ
ഏഹേ
കാറ്ററിൻ പോലെ ചെറുതായിട്ടൊക്കെ ചെയ്ത്
എന്ത് ശ്
ഉം പിന്നാ വീട്ടിലെപ്പോഴും എപ്പോഴും ഏഹ് ഗസ്റ്റുകളൊക്കെ വരോ?
ആ ആഹാ പ്പളും വെരും എളീമാരായാലും ഇമാത്തെ അച്ചത്തിയോള ഉണ്ടാവല്ലോ എല്ലാരും വരൂ ആ എർ എടുത്തൊന്നൊല്ല കൊറച്ചൊക്കെ പോണം എന്നാലും അവര് എട്ക്കെട്കൊക്കെ വീരുന്ന് വിളിച്ചാലും വെരും അവര് വെരുമ്പോ അങ്ങക്ക് ഒരു സന്തോഷാണ് എല്ലാർകൂടി ഒന്നുകൂടി ഒക്കെ ഇതായ ഉപ ഒരു രസമാണ് എല്ലാവാരും കൂടിചിറിയും കളിയും കൂടിയാകുമ്പോ രസാണ് നമ്മക്ക് അയൊക്കെ നല്ലതാണ് നമ്മക്ക് എല്ലാർക്കും പരിചയപ്പെടാ എല്ലാര്കൊരു ഒച്ച കളിചിറിയിലിതാവാ അങ്ങൊക്കെ ഒരു പരിപാടി ഉണ്ടാവുന്നൊരു നമുക്ക് മനസ്സിൽ ഒരു സന്തോഷാണ് മക്കൾക്കായാലും നമ്മൾക്കായാലും അപ്പൊ സാൽക്കാരൊക്കെ എളുപ്പായി അങ്ങനെ ആയി മനസ്സും ശരീരം ഒക്കെ നാഹല്ലേ സന്തോഷത്തോടെ കഴിയാൻ വേണ്ടി വേറെന്തെ?
പിന്ന നേ അങ്ങനെയൊക്കെ പോണ്
ഉം
നിങ്ങള് എവിടെങ്കിലൊക്കെ സൽക്കാര ഇതിന് പോയിട്ടുണ്ട് അടുത്ത്
ആ പോണുണ്ട് ഇവിടതന്നെ ഒരു സൽക്കാരം ഉണ്ടായിരുന്നു. അതിന്പോയി എപ്പോഴും പലേ പലഹാരങ്ങളുണ്ടായിരുന്നു തിന്നാനല്ല നമുക്ക് പറ്റിയതാണെങ്കിലും പറ്റാത്ത ആണെങ്കിലും എല്ലാരും ഉണ്ടായിരുന്നു
ആഹ് ആഹാ
അപ്പൊ ഞമ്മക്കിഷ്ടല്ല സംഭ പലഹാരങ്ങള്ണ്ടായിനി ത്‌ന്നാന്ള്ളെ അയിന് പറ്റിയതൊക്കെ തിന്ന്
ഉം ഉം ഉം ആ നമുക്ക് പറ്റണേല്ലേ തിന്നാൻ പറ്റൂ അത് ശരി എങ്കിപിന്നെ വിളിക്കാട്ടോ
ആ ഓക്കെ ശരി ശരി